ഹലോ
അ എന്താ വിശേഷം ഓ കേൾക്കാം നിങ്ങക്ക് കേൾക്കുന്നില്ലേ
കേക്കുന്നുണ്ട്
ആ ഓക്കെ എങ്കിൽ പറയൂ എന്തൊക്കെണ്ട് വിശേഷം എങ്ങനെ പോകുന്നു
സുഖം പ്രത്യേകിച്ച് വിശേഷൊന്നുല്ല
വീട്ടിലൊക്കെല്ലാർക്കും സുഖാണോ
എല്ലാവർക്കും സുഖം സന്തോഷം
ഓക്കെ നിലവിൽ ജോലി അങ്ങനെന്തെങ്കിലും
ജോലി ഇപ്പം നെലവിലില്ല
ഉം വീട്ട്ത്തെന്നെണ് എന്താണ് ജോലി
മെഡിക്കൽ ഫീൽഡ് ജോലി
ഓക്കേ എന്താണ് മെഡിക്കൽ മെഡിക്കൽപരമായിട്ട് മെഡിക്കൽ റപ്പ് അങ്ങനെന്തെങ്കിലും
ഉം
ഓക്കെ വെരി ഗുഡ് അത്തെ കാര്യങ്ങളൊക്കേണ് ലെ
ആ ഓക്കെ ഓക്കെ അപ്പൊ നല്ല ജോലിയാണ് നല്ല ജോലിയും കാര്യങ്ങളൊ ഇന്ന് സൺ ഇ സൺഡേയത്കൊണ്ട് ഓഫായിരിക്കും
ഇന്ന് സൺഡേ ആയതോണ്ട് അ ഓഫാണ് യിലൊക്കെ പോയിട്ട് വന്ന്
അ ഇരിക്കുവാണ്
ഉം
ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ന്ന്ട്ട് വേറെന്തൊക്കെണ്ട് വിശേഷം ആ മൂവി കാര്യങ്ങളൊക്കെ കാണാറുണ്ടോ
മൂവിം കാര്യങ്ങളൊക്കെ പിന്നെ തീർച്ചയായിട്ടും കാണാറുണ്ട്
ഏതാണേറ്റവും ലാസ്റ്റ് കണ്ട മൂവി
ഏറ്റവും ലാസ്റ്റ് പ്പം കണ്ട മൂവി സുമതി ചിത്രം
സുമതി വളവ് ഒരുപാട് മുമ്പ്ള്ളതാണ്
ഉം
ഓക്കെ ദൃഢം ന്നർണ മൂവിയാണ്ടോ ദൃഢം
ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല
ദൃഢം കാണണം അടിപൊളി പട
ഉം ഉം ഉം
സൈനികത്തിന്റെ അടിപൊളി എർണഴിഞ്ഞാ അടിപൊളി ടിസ്റ്റ് ണ്ട് ഞെട്ടും ക്ലൈമാക്സ് ഞെട്ടും
ഉം അത് കാണണം ഇനി ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് കാണണം
ഓക്കെ തീർച്ചയായിട്ടും ഏതാ ഇഷ്ടപ്പെട്ട ഇത് പഴയ പടം
പഴയ പടം എന്ന് പറയുന്നത് ഉമ് ഇഷ്ടപ്പെട്ട പഴയ പടം എല്ലാം ഒരുവിധം ഇഷ്ട എന്നാലും ആഹ് എനിക്ക് വിസ്മയ തുമ്പത്ത് എന്ന് പറഞ്ഞ ചിത്രം ഭയങ്കര ഇഷ്ടം
ആഹ് നയൻന്താര ന്റെ
ആഹ് അത് തന്നെ അത് തന്നെ ചിരിയും കൂടെ പഴയ കൂട ആഹ് അതെ അതെ അതെ
കുഴപ്പംല്ല രസണ്ട് ഒരുപാട് ഷിരിക്കാനൊക്കെ ഉണ്ടതിനകത്ത് മുകേഷും
സിനമയെ കുറച്ച് തമാശൊക്കെയുള്ള സിനിമയാണല്ലോ
അതെ തീർച്ചയായിട്ടും പിന്നെ പ്രത്യേകിച്ച് എന്തെിലുംഹോബീസോ കാര്യങ്ങളൊക്കെ എന്താള്ളത്
ഉണ്ട് ഉണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്
ഉം ആഹ് പുസ്തകങ്ങളില് വായിക്കും സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ
എന്താണ്
സീക്രട്ട്
ഇല്ല ഇില്ല
രഹസ്യം രഹസ്യംന്ന് പറഞ്ഞരു പുസ്തകണ്ട്
ഉം ഉം ഉം
എങ്കില് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ആ പുസ്തകം ഒന്ന് വായിക്കണം
ഉം ഉം ഉം
ആഹ് പുസ്തകത്തിന്റെ പ്രത്യേകതെന്ന് വെച്ചെയ്ഞ്ഞാല്. ജീവിതത്തില് സക്സസ് ആവാൻ. ഇങ്ങക്ക് ആഗ്രഹണ്ടോ ആ പുസ്തകം വായിച്ചാല് നിങ്ങള് സക്സസാകും.
അതിന്റെ പേരൊന്ന് .
ആഹ്. രഹസ്യം ന്നാണ് അതിന്റെ പേര് ഒരു സ്ത്രീയാണ് അത് എഴുതീട്ട്ള്ളത് റോണ്ടോപൊയൺ എന്ന് പറയുന്ന. ഒരു സ്ത്രീയാണത് എഴ്തീട്ട്ള്ളത്.
ഉം ഉം ഉം എന്താണ്.
അടിപൊളിയാണ് ഭൂമിയില്ള്ള എന്തും. ആഹ് ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങള് ശ് കരുതും എന്താണ് അതിന്. ആഹ് എന്താണ് ആ പുസ്തകത്തിന്റെ ത്ര പ്രത്യേകതാന്ന് കരുതും.
ഉം.
രഹസ്യം മലയാളം. ആഹ് അതിന്റെ ഒരു റിവ്യൂ യൂട്യൂബിൽ കേട്ട് നോക്ക.
ആഹ്, ആഹ്, ആഹ്.
അന്നേരം മനസ്സിലാവും ഞാനീ പറഞ്ഞതിന്റെ യഥാർത്ഥ. മീനിങ്ങ് എന്താണ്ന്ന്ള്ളത്.
ഉം, ഉം.
യാഥാർത്ഥ്യം. അത്രയേറെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റിങ്ങ്ള്ള അതായത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെണ്ടല്ലോ.
ആഹ്.
ആഹ് അതുമായിട്ട് കണക്റ്റിങ്ങ്ള്ള ഒരു പുസ്തകാണ്.
ഉം, ഉം, ഉം.
ഓക്കെ അങ്ങനെ പിന്നെ ഹ് ട്രിപ്പ് യാത്രകളൊക്കെ നടത്താറ്ണ്ടോ.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
ആഹ്.
കളിക്കുടുക്കാ ബാലരമ ഇതൊക്കെ വായിക്കും.
അല്ല ഇത് ഞാന് റെക്കമെൻഡ് ചെയ്യാം. ഇങ്ങളൊന്ന് ട്രൈ ആഹ്.
വായിക്കണം.
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ദിവസം ഒരു ഫൈവ് പേജ് മാത്രം വായിച്ചാ മതി അതി കൂടുതൽ വായിക്കരുത്. ഒരു ദിവസേ ഒരു അഞ്ച് പേജ് മാത്രം വായിച്ചാ മതി അതിൽ കൂടുതൽ വായിക്കരുത്.
ആതെന്താ.
അതാണ് അതിന്റെ പ്രത്യേകത അപ്പോ ആഹ് അഞ്ച് പേജ് വാദി വായിച്ചു കഴിയുമ്പോ ഇങ്ങക്കൊരു സാധനം കിട്ടും.
ഉം ഉം ഉം.
അതിനകത്ത്ന്ന് ആഹ്. സാധനത്തിനെ മുറ്കെ പിടിച്ച് പോയിക്കഴിഞ്ഞാൽ ഇപ്പ നിങ്ങിളിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒ ട്ടോമാറ്റി ഇങ്ങക്ക് മുകൾലേക്ക് കേറാംപറ്റും.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
ഒട്ടോമാറ്റിക് എന്താവിടെ സംഭവിക്ക്ന്നെ പോലും. ചുറ്റും നോക്കുന്ന ഒരാൾക്കും മനസ്സിലാവില്ല പക്ഷെ എന്ത്യ്യും നമ്മള് ഉയരും.
ഉയരും ഉം ഉം
ഉം യെസ് അതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെ കുറച്ച് കാര്യങ്ങള് അതിനകത്ത്ണ്ട്. അതാണ് പുസ്തകത്തിന് രഹസ്യം എന്ന് പേര് വന്നിട്ട്ള്ളത്.
ഉം ഉം ഉം.
ആഹ് രഹസ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് സക്സസ് ആകുന്നത്
ആഹ് ഒരു ധൈര്യം കം അല്ലേ
ധൈര്യം എന്നല്ല പക്ഷേ നമ്മളിപ്പോം വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും സക്സസ് ആവാൻ പറ്റും ചെല ആളുകൾ ചിന്തിക്കും പെ റ്റൂലാ എങ്ങനെ സക്സസാണോ അപ്പൊ നമ്മള് പറയും എന്തെങ്കിലുക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറയും വീട്ടിലിർന്നാലും സക്സസാവാൻ പറ്റും
അങ്ങനെക്കുണ്ട്
അങ്ങനെയുണ്ട് അതായത് ആകാശത്തിന് കീഴെ ഭൂമിയിലുള്ള എന്തും സ്വന്തമാക്കാൻ പറ്റും
ഉം ഉം ഉം
ന്തേലൊന്ന് വായിച്ച് നോക്കൂ
എന്നെ തീർച്ചയായിട്ടും
ഓക്കെ താങ്ക്യൂ
ഉം
പിന്നെ അതുപോലെ യാത്രകളൊക്കെ പോവാറുണ്ടോ
പിന്നെ യാത്രകളൊക്കെ പോകാറുണ്ട്
സോളോ ആണോ പോക്ക് ഗ്രൂപ്പാ ണോ പോക്ക്
അല്ല ഞങ്ങള് എല്ലാവരും വീട്ടിലുള്ള എല്ലാവരു ആയിട്ട്
ആഹ് അതാ ചോയ്ക്ക്ണത് ഓക്കെ വീട്ടിലുള്ളാരുയിട്ട് ഫാമിലി ട്രിപ്പാണ് പോക്ക്
അതെ അതെ
ഏറ്റും ലാസറ്റായിട്ട് എവിടെ പോയി
ഏറ്റും ലാസ്റ്റ് പോയത് ആഹ് എവിടെയാണ് മൂന്നാറാണ് പോയത് മൂന്നാർ
മൂന്നാർ ആണ് പോയത് ആഹ് ഓക്കേ മൂന്നാരന്നെണോ കൂടുതലും പോവാറ് അതോ
മൂന്നാറാണ് കൂടുതല് മൂന്നാറ് കൊടൈക്കനാല് ഇടുക്കി
ഇടുക്കി ആഹ് ഓക്കേ
ഉം ഉം
അങ്ങനെയാണ് കൂടുതലും പോവാറ്ല്ലേ
അവിടാണ് കൂടുതൽ കാണാൻ പോകുന്നത് നല്ല ന്താ പറയാ നല്ല ക്ലൈമറ്റും പചപ്പും ഒക്കെ ഉള്ളസ്ഥലങ്ങളല്ലേ
അതെ അതെ അതെ അതെ അതെ ലഅല്ല അടിപൊളിയാണ് മൂന്നാറിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ് വരെ വീണിട്ടുണ്ട്
ആഹ്
എത്രയേറെ ക്ലൈമറ്റ് എന്ത്യ്തിട്ടുണ്ട് അവിടെ സ്വാധീനിച്ചിട്ടുണ്ട്
അതെ അതെ ഉം
കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് അതിന്റെ മുന്നത്തെ പ്രാവശ്യം ഉണ്ട്
ഉം ഉം ഉം ഉം
ആഹ് അതിന്റെ മുന്നത്തെ പ്രാവശ്യാണ് ആദ്യമായിട്ട് മഞ്ഞ് വീഴുന്നത് ആഹ് ഒരു എന്താ പറ യാ സ്ട്രോബറിക്കെ വരുന്നൊരു ടൈമിലാണ് മൂന്നാറില ഏതൊരു സൈഡിത്തെ സ്ട്രോബെറി എന്ത് ന്നുണ്ട് കൃഷി ചെയ്യുന്നൊരു പ്ലേസ് ഉണ്ട് അതിലേക്ക് ഒരു ട്രിപ്പൊക്കെളുകള് ഈ ഇൻസ്റ്റഗ്രാമിലൂടൊക്കെ ന്ത് വരാറണ്ട് ഞൻ ഇതുവരെ പോയിട്ടില്ലട്ടോ സ്ടോബറിയന്നും കണ്ടിട്ടില്ല
സ്റ്റോബറിന്നും കണ്ടിട്ടില്ല ആഹ് ആഹ് ആഹ്
കടേലുള്ള സ്ട്രോബെറി മാത്രേ കണ്ടിട്ടുള്ളൂ അതായത്
അവിടെന്താച്ചാല് എടക്കെടക്ക് പൂക്കുന്ന ഒര് പൂവുണ്ട് അത് പോയി കണ്ടിട്ടുണ്ടായിര്ന്ന്
ഇല്ല ഇല്ല എനിക്ക് ഒരുപാട് ഒത്തിരി ദൂരൊണ്ട് അങ്ങോട്ട്
ആഹ് അഹ്
അത്കൊണ്ടാ നമ്മക്ക് ഇവ്ടെ അല്ലറ ചില്ലറ പരിപാട്യൊന്നുംപ്പഷ്ടല്ല ഉം ആഹ് നിങ്ങള് പോയി കണ്ടിട്ട്ണ്ട് ആഹ് പൂവിനെന്തെങ്കിലും എന്താണ് പ്രത്യേകത
ആഹ നീലക്കുറിഞ്ഞീന്ന് പറഞ്ഞൊരു പൂവ്
ആട് ത്രീന്ന് ജയസൂര്യ വരൂട്ടോ
എന്താ
നീലക്കുറിഞ്ഞി തേടീട്ടാണ് ആഹ മൂന്ന് പടോം എറങ്ങീട്ട്ള്ളത് ആട് വണ്ണും ടൂവും ത്രീയും ഇത് വരെ കിട്ടീട്ടില്ല
ആഹ് ആഹ് ആഹ്
ആഹ് ഇത് വരെ കിട്ടീട്ടില്ല
ഉം
അത്കൊണ്ട് പറഞ്ഞതാണ്
ഉം
ഓക്കെ പിന്നെ പിന്നെ വേറെന്താ വേറെന്തൊക്കേണ് കാര്യങ്ങൾ
പിന്നെ വേറെ എന്ത് വിശേഷം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നു ഇല്ല. ഇപ്പം എന്താ പറയാ ഇവിടെപ്പ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാ ഇന്നലെയൊക്കെ നല്ല മഴയൊക്കെണ്ടായിര്ന്ന്
ചൂടോ ഇവിടെയൊക്കെ നല്ല തണ്പ്പാ
നല്ല മഴയുണ്ടെങ്കിലും ഇവിടെ നല്ല ഇപ്പ നല്ല ചൂടൊക്കെയാ
ആ മഴയുണ്ടെങ്കിലും ചൂടാണ്
ഉം ഉം
അ ഓ
അന്തരീക്ഷം വല്ലാത്ത ഒരു അന്തരീക്ഷം
അന്തരീക്ഷം അ വെയ്ലൂല്ല മഴയൂല്ല ഇന്നങ്ങനെയാണ് ഇന്നൊരു ഓഫാണ് ഇന്ന് സൺഡേ ആയതോണ്ട് ദൈവം ലീവാണ്.
ഉം ഉം ഉം അതെ അതെ അതെ
എല്ലാവർക്കും ലീവ് തന്നിട്ട്ണ്ട്
ഉം
രണ്ട് മൂന്നാഴ്ചായിട്ട് പുള്ളി പിടിച്ച് വെച്ചതാണ്
എന്താണ്
രണ്ട് മൂന്നാഴ്ചായിട്ട് ദൈവം പിടിച്ച് വെച്ചതാണീ തര്ന്നത്
അതെ അതെ അതെ അതെ ശരിയാ ശരിയാ
ഓക്കെ എന്നാ ഓക്കെ പിന്നെ വിളിക്കാം ഓക്കെ
ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഉം